ആഹ് കേക്കാ വോ ബ്രോ.
കേക്കാം ബ്രോ
ആ എന്താ ഫുഡ് കഴിച്ചോ
ഫുഡ് കഴിച്ചു മോൻ കെഴിച്ചോ
ആ കയ്ച്ച് കയ്ച്ച് ഓ കയ്ച്ച്
ആ എനിക്ക് ഇവിടെ ബിരിയാണി ആയിര്ന്ന്
ബിരിയാണിയോ സ്പെഷലാ
ആ സ്പെഷലാ സ്പെഷലാ ബ്രോക്ക് എന്തായിരുന്നു
ഞങ്ങക്ക് ഇത് മറ്റേ ചിക്കൻ കറി
ചിക്കൻ കറിയാ ചിക്കൻ കറിയും ചോറും
അതന്നെ അതന്നെ
ഓ ബ്രോ സിനിമ കാണാറുണ്ടാ
പിന്നെല്ല സിനിമ മെയ്നല്ലേ തിയേറ്ററി കാണും അല്ലാതെ കാണും ഞാൻ അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ എറങ്ങീട്ട് എതേലും നല്ല സിനിമ ട്ടാ കാണും എല്ലാം ഒന്നും കാണില്ല എറങ്ങിയിട്ട് നല്ലത് തോന്നുന്നത് കാണും
നല്ലത് നോക്കീട്ടേ കാണല്ലോ
ആ ആ നല്ലത് നോക്കീട്ട് ഇപ്പൊ ഇപ്പൊ ഈ അടുത്ത് ബാല എറങ്ങിയല്ലേ അപ്പൊ നല്ലയനീ ഓ ണ്ട്
ഓ ഞാൻ ബാലൻ കണ്ടറില്ല ബാലൻ എങ്ങനെയ കഥ ഒന്ന് പറയാൻ പറ്റുവോ
കഥ മീൻസ് എന്താ വെച്ച്ണ്ടെങ്കില് ഒരു അമ്മന്റെയും മോന്റേയും കഥയാണ്
ഹ്
ആര അമ്മന്റേം മോന്റേം മറ്റെ സർവൈൽടൈപ്പ് ന്നൊക്കെ പറയാ നമ്മക്കു വേണെങ്കിൽ പിന്നെ ഓരെ രണ്ടാളിന്റേം ബോണ്ടിന്റെ ഒക്കെ അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോ പോകണ്ടേ അമ്മിം മോനും തമ്മിലുള്ള
ഓക്കെ ഓക്കെ അതെ ഈയടുത്ത് യൂട്യൂബിലൊരു ഷോട്ട് മൂ ഒരു ഷോർട്ട് ഫിലിം ഇറങ്ങിയാരുന്നു
ഏതാ
ഗ്രാനിന്ന് പറഞ്ഞിട്ട് മലയാളം
ഗ്രാനിയോ ഓ കേട്ടിണ്ട് പക്ഷെ കണ്ടില്ല്യ
ആ മിനിഞ്ഞാന്ന് എങ്ങാണ്ട് എറങ്ങിയോള്ളോ അടിപൊളിയാ
ആണോ ഓ ഗ്രാനില്ലേ എന്താ ഹൊററാ
ആ ഹൊററാ ഹൊറൽ സൈക്കോളജിക്കൽ ഹൊറർ
ഓ ഓ ഓ ഓ ആ പേര് കേട്ടപ്പൊ മനസ്സിലായി
ഓ ഇതന്നെ സൈക്കോളജിക്കൽ ഹൊററാണ് അടിപൊളിയാ
ഏ
ആ കഥയൊന്നും ഞാൻ പറയണില്ല കഥ പറഞ്ഞ് സ്പോയ്ഡർ ആക്ക്ണില്ല ഞാൻ
ആ വേണ്ട ഞാന് കണ്ടോള ഞാന് ഓ ഓ ഓ ഓ
ഒരു അമ്മാമേനെ നോക്കാൻ വര്ന്ന ഹോം നേഴ്സ് എന്നിട്ട് പിന്നെ ങ്കട്
ആ
അത് നാര് മുക്കാൽ മണിക്കൂറ്
ഓ ഓ ഓ ഒ ഒറ്റ ള്ളൂ വീടിയൊള്ളൂ അല്ല വേറെണ്ടോ
ആഒരൊറ്റ വീഡിയേയുള്ളു
മറ്റു വഴികൾ ഓ ഓ ഓ കാണണം ഒരു ദിസം കാണണം ആന്നല്ലെ കാണണം ഇനി
ആ ഈ തൗസൻറ് ബേബീസ് കണ്ടിട്ടുണ്ടൊടാ തൗസൻറ് ബേബീസ്
ഇ ഇ ഇല്ല്യ
തൗസൻഡ് ബേബീസ് സിനി സെൻററിൽ മലയാളം
ഇല്ല ഇല്ല ഇല്ല കണ്ടില്ല കണ്ടില്ല എന്താ കഥ
ഓ ഓ അത് ഒരു ആലപ്പുഴയില്ലേ ആലപ്പുഴ
ആ ആ ആ
ആലപ്പുഴ ആ ഭാഗത്തിലെ ആശുപത്രിയിലെ പിള്ളേരെ ഒരു ആയിരം പിള്ളേരെ ഒരു നേഴ്സ് മാനസമുള്ള ഒരു നേഴ്സ്
ഉം മാറ്റ കവിൻസ് ഷാപ്പ് യെണേ ഓ ഓ ഓ ഓ അത് ശരി അത് ശരി ഓ എന്നിട്ട് അയിന് അതിനെ സമ്മന്തിച്ചുള്ളതാണോ
അയിനെ സംബന്ധിച്ചുള്ള കഥ
ഓ ഞാൻ അപ്പൊ പിന്നെ എറങ്ങും ഒബ്സെക്ഷൻ കിട്ടും
ഓബ്സഷൻ ഞാൻ കണ്ടില്ല ഞാൻ കേട്ടു നല്ല സിനിമയന്ന് പറഞ്ഞിട്ട്
അത് അടിപൊളി സിനിമയാട്ടോ
ആണോ അതൊന്ന് കാണണംന്നുണ്ട് കാണണം
അത് അടിപൊളിയാ മറ്റേ അത് ഒരു യൂട്യൂബറിന്റെ സിനിമയാ
യൂട്യൂബറിന്റെ ഓ അത്‌ മാരിന്നെയല്ല ഈ ബാക്ക്റൂംസ് ഒക്കെ ഒരു യൂട്യൂബറിന്റെ സിനിമയല്ലേ
ആ അഹ്
ബാക്ക്റൂംസ് കണ്ടായിരുന്നോ
ബാക്ക് റൂംസ് ആണെങ്കി കേട്ടിട്ടുണ്ട്
കേട്ടിട്ടുണ്ടല്ലേ ആനിമെക്കെ കാണാറുണ്ടോ?
ആനിമ അധികം കാണാറുണ്ട് സ്‌റ്റിമസ് ആയിട്ട്ള്ളത് ട്ടോ അല്ലാതെ ചവറൊന്നുംഇങ്ങനെ എല്ലാ മറ്റേ ഫേമസ് ആയിട്ടുള്ള മാത്രം
ഓ ഞാന അങ്ങനെ ഫേമസ് ആയിട്ടുള്ളത് അധികം കണ്ടിട്ടില്ല ഫേമസ് ആയിട്ടുള്ളത് കൊറച്ച് കണ്ടിട്ടുള്ളു.
അ അ അ അ അ അഹ്
ഏതാ കണ്ടേക്കണേ ഏതാ അനിമിഇഷ്ടം ഏറ്റും
ഏത് ഏറ്റും ഇഷ്ടമായിരണെങ്കിൽ അറ്റോകോടെ അറ്റോകോടെല്ലേ അത് ഇഷ്ട്ടാണ്. അതാണ് പിന്നെ ഏറ്റവും മെയിൻ ഫേവറേറ്റ് പിന്നെ വൺ പിസാണ്.
വൺ പീസ് അല്ലേ ഓ എനിക്കും വൺ പീസ ആണ് എന്റെ ഫേവറേറ്റ്
ഓൾടൈ ആ അതന്നെ ഓൾ കോ ലേറ്റ് ന്ന് പറഞ്ഞാ ഏറ്റും ബെസ്റ്റ് ആണല്ലോ
ഇതില്ലേ അറ്റക്ക് കോണ്ടായിട്ടൻ എല്ലാവരും എനിക്ക് ഭയങ്കരായിട്ട് എക്സ്പെക്ട് ഹൈ ഇല്ലേ ഹൈപ്പ് കുറേ ഭയങ്കര ഓവർ ഹൈപ്പ് ഓവർ ഹൈപ്പ് ആക്കി എന്നെ
ഓവറയിപ്പാണങ്കി പക്ഷെ ഇക്കോന്നേ ഇപ്പോഴും നല്ല പെർഫെക്റ്റ്ലി ഹൈപ്പർ നിക്ക് തോന്ന്ണേ
ആണോ എനിക്ക് ഭയങ്കര ഓവർ എക്സ്പെക്ടേഷൻ തന്നുയ്ഞ്ഞാ ഭയങ്കര ഓർ എക്സ്പെക്ഷനോടെ കണ്ടോണ്ടായിരിക്കും എനിക്ക് ഭയങ്കര അത്രക്ക് എങ്കേ ആമ് ഞാനേ എനിക്ക് ഇങ്ങനെ എപ്പോഴും എൻഗേജിങ് ആയിട്ടുള്ള എന്തെങ്കിലും കാണാനിഷ്ട്ടം ഈ
അല്ല ഇത് എൻ എൻഗേജിങ് അല്ലേ ഇത് മീൻസ് ആഹ് എന്തന്ന് വെച്ചിണ്ടെങ്കിൽ കഥ ഇങ്ങനെ മാറിക്കൊണ്ടിക്കല്ലേ?
കഥ മാറിക്കൊണ്ടിരിക്കയാണ് പക്ഷേ ഈ സോളോ ലെവലിംഗ് വൺപഞ്ചബൻ അതുപോലെ അത്രക്ക് എൻഗേജിങ് ഒന്നുല്ല.
ഓ അങ്ങനെ
വൺ പഞ്ചവന്റെ ഫ ഫൈനൽ സീസൻ കണ്ടായിരുന്നോ വൺ പഞ്ചവന്റെ ഫൈനൽ സീസൺ എനിക്കും തീരെ ഇഷ്ടപ്പെട്ടില്ല അത് വളരെ നല്ല ആൻ ആനിമേഷൻ ഇട്ട ഒട്ടും പോലെ ഭയങ്കര നല്ല ആനിമേഷൻ വേണ്ട ഒരു സീസൺ ആയിരുന്നു.
ആഹ് അ അ ആഹ്
പ്പ സീസൺ എങ്ങനെയാവൂന്ന് അറിയാൻ പാടില്ല. അടുത്ത സീസൺ അടുത്ത സീസണിലാണ് ഏറ്റവും കൂടുതൽ ആനിമേഷനും ഇതൊക്കെ വേണ്ടേ
ആ എടുത്തവമാര സുഖല്ലല്ലോ അത് മറ്റേ മാ ഇല്ലേ മാപ്പല്ലല്ലോ വേറെ ആരോല്ലേ
മാപ്പയല്ല മാപ്പയായിരുന്നങ്കിൽ അടിപൊളിയായേന്
മാപ്പയായിരുന്നാ ചീന കീർനേ ത് വേറേവേറെയായിട്ടാണ്.
തിനെ ആ ഇത് വേറെ ആരെങ്കിലു ആയിരിക്കും
ആതാണ് എനിക്ക് സത്യം പറഞ്ഞു ഞാൻ ഈ അറ്റക്കുടെനെ കാ ഫസ്റ്റിന് എയ്റ്റ് ഫസ്റ്റ് സിനിമയാ ഞാൻ കാണുന്ന സമയത്ത്
ഏറ്റവും ബസ് ഓക്കെ ഓക്കേ ആ അതെ പിന്നെ മ് ഇതില്ലേ മൽപീസിന്റെ പുതിയ എപ്പിസോഡ് കണ്ടായിരുന്നാ?
ഇതില്ലേ വൺ പീസ് ഞനീ മറ്റേ തൗസൻല് വൺ ഫിഫ്റ്റിന്ന്ല്ട്ത്തെ തൗസർ വ
ആണോ ഞാവ ഞാൻ വൺ പീസ് എല്ലാം കണ്ട് വൺ പീസ് മാങ്ക വായിച്ച് ആവസാനവരെ കൊണ്ട് നിർത്തിയെക്ക
ഏഹ്
ആഹ്
അയ്ശരി ഞാന്താ ഞാനിപ്പോനിപ്പോ റീവാച്ച് ചെയ്യാ.
റീവാച്ച് ചെയ്തോണ്ടിരിക്യാ?
ആ ദീവേഷേ ഞാപ്പോ തൗസന്റെത്തി. തൗസന്റെതില്ല വാനോ വാനോപകുതി എത്തി
ഓ വാന വാനൊക്കെ അടിപൊളിയാല്ലേ? ഏറ്റവും ഇഷ്ടപ്പെട്ട ആർക്കേതാ? ഏറ്റവും ഇഷ്ടപ്പെട്ട ആർക്കേതാ വൺപീസ്?
ദേമിയസ്ലോവ്ലി
ഓ എനിക്കിഷ്ടം മെറൈൻ ഫോളി
മറെയിൻ ഫോടോ ഓ ഓ ഓഓ ആ മറെയിൻ ഫോട്ണ്ടാവും. ആഹ് ആഹ് അങ്ങനെയൊക്കെയാണെങ്കിലാട്ടോ ഞാൻ പെട്ടെന്ന് ഓർമ്മ വര അയിക്കോട്ടെ ഏന്ന
വാന് വനൊക്കെ അടിപൊളിയാണ്
ആ നാട്ടില്ലേ എനിമേഷൻട്ടില്ലെ കാത്തി കാട്ടിലിൽ പാക്ക്സ്കട്ടില്ലാണല്ലോ
റക്സ്സൊറിനടിപൊളിയാ.
ആവോ മറ്റെ ഓടിന്റെ വൈബ്സ് അത്യാവശ്യാണല്ലേ റക്സോറിയ
ആഹ് ശരി ശരി ശരിയാ.
ഏതാക്കി മാറ്റിയെ ഈ ഊഫില ഏറ്റഷോടെ എത്രയട
ലൂഫിലാണ് എനിക്കിഷ്ടം സോറോയാണ് സോറോ സോറോ പിന്നെ ഷാങ്ക്സ്
വാനോലൊക്കെ ഇപ്പൊ ഇഷ്ടം ലോക്കീനട്ടോ ലൊക്കി
മാങ്ക വായിച്ചു പക്ഷെ മാങ്ങ കേട്ട് ലോക്കിനാക്കിട്ട്
മാങ്കല് ഇപ്പൊ ഏഹ് പുതിയ എപ്പിസോഡില് ലോക്കിനൊക്കെ റിവേലെയ്തില്ലേ ആഹ് നോക്കിയ അടിപൊളിയാ ആഹ് ഷാമറക്കൊക്കെ വന്ന്
ഇക്ക് കാണണം ഞാനിഞ്ഞ്പ്പം തന്നെ റീവാഷ് ചെയ്തിട്ട് എത്തിക്കാച്ചിര് ക്കാ.
അതാ അ അങ്ങനെ ചെയ്യണം. ബ്രോക്ക് ലൈസൻസ് ണ്ടോ?
ലൈസൻസ് കിട്ടിയില്ലേ ഞാന് ലേണേഴ്‌സ് കഴിഞ്ഞ്ക്കാ.
ലേണേഴ്സ് കഴിഞ്ഞ്ക്ക എനിക്കും കിട്ടീട്ടില്ല
ആഹ് ഇഞ്ഞ് ലേണേഴ്‌സ് കഴിഞ്ഞപ്പഞ്ഞ് ഇൻക്കിഷ്ടപ്പെട്ടതോ ഏതാ കാറോ ബൈക്കോ?
കാറ്
കാറ്ൻക്ക് ഇഷ്ടണ്ട് മറ്റേ ജീവക്കെ ബെൻസ്
ജീവകനാ
ഉം
ഓഹ് ജീവകൻ
ഹോ ബാക്കിയോ
എനിക്ക് എനിക്ക് അങ്ങനെ ചോയ്ച്ചാ എനിക്ക് എൻ്റോവർ ഇഷ്ടാണ്.
ആ
പിന്നെ ലാൻക്രൂസർ
ഓ ഓ ഓ ഓ ഞാൻ ഇൻക്ക് മറ്റേ എസ്യു ടൈ ആ ഓഹ് ഓഹ് അ
ഓ
അത്ൻ്റെ റൂമേറ്റ് അതേപോലെ തന്നെ നല്ല
ആണോ?
ഓ നല്ല നല്ലോണം
ഓ ഓ ഓ ഓ എന്റെ കൂട്ടുകരുടെ കാണൻ എങ്ങനെയ ഒരു വിജ വിജയുടെ കട്ടുണ്ട്. ജയ് പിന്നെ നമ്മുടെ ആക്ടർ ആക്ടർ ഡാനിയൽ ബാലാജില്ലേ?
ആ അതന്നെ അതന്നെ അതന്നെ ഏകദേശം അദ്ദേഹതാ ആ മുടി മുടി കൊറച്ച് മുടി അത്രയില്ല.
മൂടി അത്രയ്ക്കില്ല. പക്ഷെ ഡാനിയൽ ബാലാജി ഒരു പോലീസ് കട്ടടിച്ചാൽ എങ്ങനെയാണോ അതാണ് എൻന്റെ കൂട്ടുകാരൻ
അ തന്നെ അതെതാ നോട്ടൊക്കെ അതേലെ.
വലിയ ഭയങ്കര ഹാക്കറാണ് ഹാക്കർ ഹാക്കറക്ക.
എക്കു സവ ഉള്ളോ
ഏക്കർ അതെ അവന അറിയാത്ത കാര്യങ്ങളില്ല ഈ ലോകത്ത്
ഇല്ല ഇല്ല ഇത്ര കാര്യങ്ങളില്ല.
ആഹ ഈ ലോകത്ത് അവന അറിയാത്ത കാര്യങ്ങളേ ഇല്ല.
മറ്റേരു മറ്റേ മിനി വിക്കിപീഡിയൊക്കെ പറഞ്ഞല്ലേ.
മിനിയ വെക്കി പിടിയല്ലേ വളരെ വലിയ വെക്കിപ്പടിയ.
തന്നെ.
അങ്ങനൊടടാവണ് ബ്രോക്ക് ഫുട്ബോള് ഫുട്ബോൾ കാണാറില്ലേ
അത് പിന്നല്ലാ.
ഏതാ ടീമ്.
ഞാനോ ഞാൻത് മറ്റേ ബ്രസീലിൽ.
ബ്രസീല് വിപ്പോ ബ്രസീല അല്ലെ ഞാൻ ഞാൻ റൊൾഡോ ഫേന അതുകൊണ്ട് പോർുഗൽ റൊഡ ഒക്കെ വിരമിച്ചിട്ട വേണം. പോച്ചുഗലിൽ നിന്ന് വിരമിക്കൻ.
അയി ശരി ശ ക കിൽ നിർത്തുവോ കാണാൻ നിർത്തുവോ?
പോർച്ചുഗൽ ടീം എന്താ അലമ്പ് ടീം ടീംല്ല ടീം നല്ല ടീം പക്ഷെ അമാർക്കൊരു ഇത് വേണ്ടേ. ആഹ യ് സ്കോഡന്ന് ആലോചിച്ചു നോക്ക് ഫോർവേഡ് ആരാ റൊണാൾഡോ. ജാവോ ഫിലിക്സ് പെഡ്രോനെറ്റ് റാഫേലിയോ എല്ലാവരുണ്ട്. ആഹ അല്ല ആഹ് മിഡ് വേൾഡ അത് ബ്രൂണോ ഫെർണാണ്ടസ് ബാക്കിൽ ആരാ ന്യൂനോമെൻ്റസ്
ആ ജാ ക്യാൻസൽല്ലോ.
ആ അതാ എന്നിട്ടാണ് ഉമാരി ഇങ്ങനത്തെ കളി കടക്കണ.
ആന്നെ.
ആഹ് ബ്രോ ശേ എന്റെ വേൾഡ് കപ്പ് കാണാൻ സമയം സമയമായി തോന്ന വേൾഡ് കപ്പ് അടുത്തെ കളി കാണാൻ.
ആഹ ഏകദേശം കളിയാണ്. ആ ഞാനും പോവവാണേ.
കളികാണ സാ
ആഹ അതന്നെ അതന്നെ ഇന്നിപ്പോ ഒന്നരക്ക ആണ ബ്രോ അപ്പൊ കാണാം എന്നാ ശരി ബോ ശരി.
ഹലോ